ഹലോ ആഹ് കേക്ക്ണ് ണ്ട്. ഉം എന്തൊക്കെയാണ് വർത്താനം പണിയൊക്കെകയ്യിഞ്ഞോ?
ആഹ്
ഏ ചായുടി ഒക്കെ കയ്യിഞ്ഞോ?
ചായടി ആഹ് കയ്യ്ഞ്ഞ്
ഏ, എന്തേണ്ടാക്കി രാവിൽ തന്നെ
ഏ
രാവിലെ എന്തെ ഇണ്ടാക്കി
രാവിലെ പുട്ടും കടലക്കറിയും
ആഹ് ഉം എല്ലാർക്കും ഇഷ്ടാണേ കടല
ആഹ് അവ്ടെ
പിള്ളേര് ഇവിടെതന്നെ ദോശ കടലക്കറിന്നേണ് ഇവടിം.
ആഹ്
പിള്ളേരൊക്കെ ഇണ്ടോ?
ആഹ് ഇണ്ട് ഇന്നിപ്പ ലീവ് അല്ലായ
ഉം ഇന്നലിം ലീവ് ഇന്നും ലീവ് തന്നെണല്ലോ രണ്ട് ദീസം ലീവ് ആണെങ്കിലും ഭയങ്കര പൊർതിയേടാ വീട്ടില് ഉം ഇനി ഇപ്പ ഈ ഫോണേതന്നെ
ഉം ഒരാള് ഇവടെ ഫോണായിട്ട് ഇർക്ക്ണ്ട്.
അത് ശരി ഉം എത്ര ആളാ ആഹ് ആഹ്
ഒരാള് ഒറങ്ങ്ണ് ണ്ട് ഒരാൾ മദ്രസിൽ പോയി.
ഉം ചെർതാ എല്ലാരും
എന്റ മൂത്താൾ പത്താം ക്ലാസ് കയ്യിഞ്ഞ്
മ് മ് ഇങ്ങൾതോ
ഇന്റെ മോന് ഏയില്
ഉം
മോള് നാലോ രണ്ടാള് മദ്ര
ആഹ്
പ്പെവെര
ആഹ്
പിന്നെ മഴക്കല്ലേ അവിട
ആഹ് മയൊണ്ട് മയപ്പല്ല്യ ഇപ്പൊ ചോർന്ന് കൊർച്ച് മുമ്പ്ണ്ടാനി ആ മഴപ്പം ചോർന്നേ
അയ് ഒരു ഒരു നാലും അഞ്ചാസായിട്ട് ഫുള്ള് മയന്നെ ഫുള്ള് മയല്ലേ പ്പൊ കൊറേസായ്ട്ടില്ലേ മറ്റേത് ഇടക്ക് വെയില ചുറ്റി എയിലെതിരിഞ്ഞാലും പ്രശനാ
ആഹ് അതെ
ഓങ്ങി കിട്ടണെങ്കില്ലേ ആ ഈ മക്കളെ ചാക്ക്കളും
ആഹ് മിഷീനില്ലേ
ഇല്ല ഇല്ല മഷീനൊന്നുംല്ലാ അയ്നുള്ള സൗകര്യോന്നുംല്ല മ്മക്ക് വെള്ളം ഒഴിവാക്കാനാണ് തൊക്കെ വാങ്ങള വാങ്ങള പറയ്ണ്ട് ചെ നമ്മള് ഈ നല്ല വെ
ന്നാലു ചെലര് പൊർത്തൊക്കെ വെക്കുല്ലോ ഉള്ളില് സൗകര്യല്ലാതോല്
ആഹ് പൊർത്തന്നെ ഇൻപ്പൊ ഞാനങ്ങനെ വിചാരിക്കുന്നത്. വാങ്ങിയ നല്ല ഉപകാരാണ് പക്ഷെ ഉം അതന്നെ കൊറേ ങ്ങനെ ഒരു മെഷീൻ വേണം തിരുമ്പാനൊന്നും കഴിയാതിരിക്കണു
മയ ആഹ് മയത്തൊക്കെല്ലാ സുഖാ ഉണ ഉണങ്ങാനൊക്കാ
ആഹ് നിങ്ങളൊറ്റക്കാ വീട്ടില്
ആഹ് വ്ടെ ഓട്ടോമാറ്റിക്കാണ് ഉണങ്ങി വരും
അതെങ്ങനെയാ റേറ്റ് ഒക്കെ വരുന്നത്
അത് ഞങ്ങള് വാങ്ങീനന്ന് പതിനേ പതിനേയായിരന്
ആഹ് ഇപ്പ കൂടിണ്ടാവൂല്ലേ
ഇപ്പൊ ഒരു പത്തൊൻമ്പത് ഇരുപത് ഇപ്പ എന്റെ ഫ്രണ്ട് വാങ്ങിന്നർഞ്ഞ് ഇരുപതാ ഇരുപത് ഇരുപതാള് കേറണെ
തേ അതമ്മക്കൊക്കാണ്ട് ഇട്ട് കൊടുത്താ മതി അതേപോലെണ്ട് വരും ഏ പിന്നെന്താ ചെയ്യ പൊർത്തു ഇടണോ ആ വെയിലത്തിടാം
ആഹ് പിന്നൊന്ന് ചെറിയ കാറ്റൊണ്ടാ മതി. ന്നെ വെള്ളൊക്കെ ഫുള്ള് തോർന്നോകു
ആഹ് അതെല്ലാ ബില്ലൊക്കെ എങ്ങനെയല്ലണ്ടോ
കറണ്ട് ബില്ല് വാഷ് മെഷീൻല് കൂടൂല
കൂടൂലലേ
ഇല്യ
ഏഹ് ഏഹ് ക്കറീല
വടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് കരണ്ട് ബില്ല് കൂടിട്ടില്ല
ആ എന്നാലു എത്ര വരും ഇങ്ങക്കൊക്കെ
ഇവടാ എണ്ണൂറ്റി വെര്ലുണ്ട് പിന്നെ ഏ സി ണ്ട് ഏ സി വ്ട നല്ല ചൂടാണ് അപ്പൊ ഏ സി
ആ പടിണ്ട് ഞങ്ങക്കു അത്രൊക്കെ വരും കൂടുതല് പ്പം ആറു മാസം ഫുള്ള് ചൂടല്ലായിരുന്നൊ
ആ കഴിഞ്ഞ മാസത്തെ ബില്ല് രണ്ടായിരം രണ്ടായിരം വന്ന രണ്ടായിരത്തി മേല് ഏ സി ഇട്ടിന് രണ്ടു മാസം ഫുള്ള് ഏപ്രിൽ മെയ് ജൂൺ ആ ഏപ്രിൽ മെയ്യില്
നല്ല മഴ ചൂടായിരുന്നല്ലോ അത് ഇവിടെ ഉണ്ട് ഇവിടെ മിഷീൻ മാ അത്ര ഇല്ലാത്തള്ളൂ അതിനുള്ളൊരു സൗകര്യം വെള്ളം ഇതാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം
ഉം പകല് ഏ സി ഇട്ടിന് നല്ല ചൂടായിനി അത് ഉള്ളിൽ നിക്കാൻ കഴിയൂലായിന്
ആ ഒറ്റ വാർപ്പാ
ആഹ്
ഉം അ അതന്നെ ഒറ്റന്നെ ആണ് പക്ഷെ ഭയങ്കര ചൂട് തന്നെ ആണ് സമയില്ലാ നല്ല ചൂട്
വർക്ക്‌ ഏരിയൽ ഒന്നും സ്ഥലം ഇല്ല
ഇല്ലേ വർക്ക്‌ ഏരിയൽ ഫുള്ള് ഞങ്ങള അയലാണ് മുന്നേരം ഫുള്ള് ഷീറ്റ് ആണ് അവിടെ ഫുള്ള് എല്ലാം
ഉം
അടുക്കളഭാഗത്തൊന്നും ഞങ്ങക്ക് പോ അങ്ങനെ വല്യ ഇല്ല മേൽ കോണില്ലാത്ത വീടാണ്
ആഹ്
അപ്പൊ പിന്നെ കോണിയൊക്കെ ഉള്ള വീടാണ് സൗകര്യം മേലക്ക് കൊണ്ടെച്ചാ മതി എവിടേലും താർപ്പായൊക്കെ വലിച്ചു കെട്ടിട്ട്
ആഹ്‌ വർക്കേരിയൽ വെച്ചക്കാണ്
ഉം
പിന്നെ ആദ്യ അയിന് ഉള്ള പൈപ്പ്ന്തൊക്കെ കണക്ഷൻ കൊടുത്തീന്
ആഹ് അത് പുതിയ വീടൊക്കൊണ്ടാവു
ആഹ് ആഹ് ആഹ് എന്നിട്ട് പിന്നെ വെള്ളം ഇതീക്ക് പോകും വേസ്റ്റ് കുഴിക്ക പോണ്ടെ അതക്ക ആദ്യ അങ്ങനെ ആക്കീന് പിന്നെ മിഷിയൻ വാങ്ങിപ്പോ എളുപ്പണ്ട് ഫിറ്റ്‌ ചെയ്യാന്
അതന്നെ ഇത് ഞങ്ങളൊക്കെ ഇനി ആദ്യം തന്നെ തുടങ്ങണം മിമ്മന് സാധനം വാങ്ങി വെക്കണം ആദ്യമുള്ള സു സ്വിച്ച് ബോഡും മറ്റേ ആവശ്യത്തിനുള്ള സ്വിച്ച് ബോർഡ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ മറ്റേത് അങ്ങനെല്ലല്ലോ ഏ സിക്കും നമ്മൾക്ക് താഴത്ത് കെടുക്കണോടുത്തും ഒക്കെ സ്വിച്ച് ആണല്ലോ പുതിയ വീടുകൾക്ക് ഞങ്ങൾക്ക് ടോട്ടല് ആയിരം വരും പക്ഷെ ഇപ്പ നിങ്ങള് പറഞ്ഞ പോലെ ഈ മറ്റേ ചൂടായിന് ശേഷം ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം ഒക്കെ വന്നിനു
ഏഹ് ഏ സി ഇടാഞ്ഞാല്
ആഹ് ഏ സി ഇടാഞ്ഞു തന്നെ ആയിരം അതില് വേറെ ഒന്നും ഇല്ല എണ്ണൂറ്
ആയിരം വരും ഇല്ലെ
ആഹ് ഏ സി ഇടാതെ ഇരുന്നാല് അത്ര ഏ സി ഇടാതെ ഇരുന്നിട്ടില്ല സത്യത്തില് ഇ മയക്കാലം ഇപ്പളാണ് ഇപ്പ ഇടാത്തത്
ആഹ്
ഉം
ഒരു ഏ സി ആണ്
ആ ഒന്ന് തന്നെ ഉള്ളു ഞങ്ങള്ന്നല്ലേ ഉള്ളു നിങ്ങൾക്ക് രണ്ടെണ്ണ
ഇല്ല ഇവിടെ ഒന്ന് തന്നെ ഉള്ളൂ എല്ലാരും കൂടെ ഒരു റൂമി കെടക്കും അപ്പൊ
അതന്നെയാണ്
ഉം രണ്ട് ഏ സി ക്കെ ആവുമ്പോ നാലായിരം വരും വേണങ്കില് നാലായിരം മൂവായിരം ഒക്കെ
അതൊക്കെ അതൊക്കെ ഉണ്ടാവും എല്ലാ ഒന്ന് പൈസ ഇള്ളോർക്ക് പിന്നെ പ്രശ്നം ഇല്ല രണ്ടോ മൂന്നൊക്കെ വയ്ക്കാം നോക്കിട്ട് കാര്യല്ല
റൂമും പിന്നെ ഫാമിലി നാലിൽ അങ്ങനെക്കെ ഇണ്ടാവുമ്പോ അങ്ങനെ നാല് റൂമിലുണ്ടാവും.
ആഹ് അതന്നെ അവവര് വാങ്ങി പൈസ- എല്ലാവരും കൂടെ ഒന്നിച്ചെടക്കണം പിന്നെ അത്ര ഒരു ഇതുണ്ടാവല്ലോല്ലോ റിസ്ക് ഇണ്ടാവൂല അമ്മക്ക്.
ഇപ്പൊ വേറെ റൂമി കുട്ടിയക്കായിട്ട് ഇപ്പ വേറൊന്നും ഇപ്പം ആവശ്യല്ല്യല്ല.
ഉം അവരിപ്പോ ഒരു നേരം കിടന്ന്ങ്ങണ്ട് ഒറങ്ങി ന്താ അറീനവരൊക്കെ
ആ എനിക്ക്ഈ എസി കൊറെ ടൈമൊ ന്നും ഇങ്ങട്ട് അതിങ്ങട്ട്
ഉം ആ നമ്മക്ക് പറ്റൂല ഉ നമ്മളത് ഓഫാ ക്കാൻ നോക്കും കുഞ്ഞൊക്ക ചീത്താറല്ല ഇവിടെ
ആ ഓര്ക്ക്, ഓര്ക്കത് ശീലായി തോന്നുന്നു.
ഉം എവിടെ നാട്ടിലാ അതാ ഗൾഫിലാ
ആ ഞാ നാട് ഗൾഫില്.
ഉം ഇട്ട ഇവിടെ നാട്ടിതന്നെണ്.
ഉം
ഉം
ചെലോര് തണുപത്ത് ഇടുന്നു തോന്നുന്നു.
ആ വിട പ്പ ടപ്പടലില്ല്യ. പ്പ ഈ മയപെയ്തേശൊള്ള ഇങ്ങനെ ലാസ്റ്റ് കിട്ടാ ആദ്യം ഇണ്ടായിരുന്നല്ലോ ജൂണ് ഒരു ചൂട് കൊർച്ചെ
ഉം ഇവിടെ ഞങ്ങളെ ഉം തറവാട്ടിലൊക്കെ തണുപത്ത് ഇടു ച്ചെലൊര്ക്ക് അതിന് ഭയങ്കര ചൂടാണ് തോന്നുണു
ഉം അതന്നെ, അതന്നെ. ഇപ്പൊ ഷോപ്പിലൊക്കെ പോയോക്കണി എന്താ ചൂ തണുപ്പല്ലേ.
സാദനങ്ങക്കൊക്കെ ഇവിടരിച്ചിട്ട്
ആ ഫുള്ള് ചൂട് അതിലല്ല താമത്തില്ല സ്വർണ്ണ- അലായാലും ഉണ്ട്ട്ടാ.
ആ സ്വർണ്ണക്കടെ ടെക്സ്റ്റൈൽസിലുംണ്ട്. ടെക്സ്റ്റൈൽസി പിന്നെ തണുപ്പ് കാലത്തൊ ഓഫാക്കും തോന്നുന്നു.
ആ അതന്നെ.
പിന്നെ ങ്ങ് ആ മരുന്ന് വ്ട ഹോസ്പിറ്റ അങ്ങനത്തോക്ക പ്രശ് പച്ചക്കറി ക്കട ചെലതക്കണ്ടല്ലോ. സാധനങ്ങൾ കേടു വരുച്ചിട്ട് ഇടു ഇടുലെ അങ്ങന.
ആ അതന്നെ, അതന്നെ.
ഉം, ഉം.
സുമനോക്കെന്ന്
എനിക്ക് ഈ തണുപ്പന്നെ സഹിക്കാൻ പറ്റണില്ല കാലിന്റെ അടിയൊക്കെ വേദനാവുവ.
നമ്മള് വേഗം ആ കമ്പിളിയും പൊതച്ച് ഇട്ടോടു ഉം, ഉം എലെർക്കുണ്ട് കാലിന് പ്രശ്നം മയക്കാലായാല്.
ആ
മയക്കാലായ എല്ലാവർക്കുംള്ളൊരു പ്രശ്നാണ് കാല്.
ആ ചെരുപ്പിട്ടാ കുഴപ്പില്ല്യന്നൊ.
ആഹ് ചെരിപ്പിട്ട കുഴപ്പില്ല അതന്നെ
പിന്നെ ചെടിയൊക്കെ ഒക്കെ വീട്ടില് ചെടി
ആ ചെടിയൊക്കെ ഇണ്ട് ഇഷ്ടം പോല. നിങ്ങക്ക് ഇണ്ടാ?
എന്റെ പേര് ആദിത്യ.
ആഹ്, ആഹ് ചെടിന്റെ പ്രാന്താണെനിക്ക്.
ഉം ഇവിടാ അങ്ങനൊന്നുല്ല്യ.
ഏ ന്തേന ഇണ്ടേന്ന് ഇപ്പണ്ട് കൊറച്ച കുറഞ്ഞണ്
ഉം മഴ മല്ലാം പെയ്താലും കേടരുല്ലോ നനച്ചുടുത്ത ചെടി വേറെ ഭംഗിയാല്ലെ
ആ അതന്നെ മയ കൂടുതൽ പാടില്ല. വെ യിലും കൂടുതൽ പാടില്ലല്ലോ.
അത നല്ല വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിുന്ന ആ വോനൽക്ക്
ത്തിന് ഞങ്ങൾക്ക് പോയേണ്ട് അടുത്ത് അപ്പൊ അവ്ടെ ആ ഞങ്ങള് മേലിം താഴെ പുഴേണ്.
ഏ
ആഹ ഇവിടെ കിണറുണ്ട് പഞ്ചായത്ത് കിണറുണ്ട് പോയെന്റെ അടുത്ത് വലിയ കിണറാണ് നല്ല വെള്ളംണ്ട് അപ്പൊ ഞങ്ങളതില് മോട്ടർടുക്കയാണ്
അത് ശെരി അപ്പൊല്ല സുഗാലെ പുട്ക്കാനൊക്കെ കയ്യേര്ക്കും.
കിണറല്ലേ സ്ലാബ് ഇട്ട് മൂടക്കണ് സ്ലാബ് ഇട്ട് പിന്നെ ഈ ലൈൻ വൾ പൈപ്പ് ഒരുപാട് പൈപ്പ് വേണ്ടിവരും പൈപ്പാടൊന്നണ്ട് വലിച്ച
അള്ളോ ന്നാലും വേണ്ടില്ല നമ്മു വള്ളം കിട്ടിയാ മതി.
ആഹ പിന്നെ ഇവിടെ കിണർ കുത്തിട്ടില്ല
ഇ അതില അത് വേറെണ ഇതുണ്ടോ
ഇന്നെ ഞങ്ങ തറവാട്ടിലെ മോട്ടറാണ് ആയിമിന്ന് ഞങ്ങൾക്കു ആക്കിക്കാണ് ഇനി വേറെ വെക്കേണ്ടി വരും അല്ലെങ്കിൽ കൊയിലുത്ത് എന്തേ ചെയ്യേണ്ടി വരും കിണറിന് വെള്ളം കാണൂല എന്നൊക്കെ പറയണ്ട് എന്താ അറിയില്ല
അല്ല അവിടെ ഇവിടെക്കെ ത് പൊയിം തോടുതൊക്കെണ്ടാവുമ്പടെ ബുദ്ധിമുട്ടാവും പിന്നെഞ്ഞി വള്ളത്തിനൊക്കെടെ ഉണ്ടാവും. വെള്ളം കിട്ടാതാവോ അവിടെ
ആഹ പുയ അടുത്തണ്ടായത് കൊണ്ട് വെള്ളം കിട്ടൂല്ലഅങ്ങനെ എന്തെ കിണറ്റില് വെള്ളം കുറയാലോ ഏത്
നീന്താനക്ക പോവാ പോയയിൽ
ആഹ അതൊക്കെ പോയിന്
ഏ മ്മ്
അപ്പൊ അങ്ങനെ ഒരു മടിയാണ്
കുട്ട്യാള് ങ്ങനെ പഠിപ്പിക്കാനാ നീന്താന്.
ആഹ കുട്ടികളക്കെ പോകവും കുട്ടികൾ എപ്പോഴും പോവും അടുത്ത്ള്ള വീട്ടില്ഓരൊക്കെ പോലണ്ട് തിരുമ്പാനൊക്ക
ഉം ഉം ഉം രസമാണ് എല്ലാരും കൂടിക്കെ കമ്പനി അടിച്ചു പോണത് മക്കൾക്ക് നീന്തകം പഠിപ്പിച് കൊടുക്കുന്നതൊക്കെ
ആഹ് എന്നാല ഇന്നോട് പോവാറില്ലച്ചിങ്ങന
മ്മ് നിങ്ങൾ അങ്ങനെ പോവുലപ്പ എടുക്കും
പോവല്ണ്ട് പക്ഷെ അത് കൂടൊക്കെ പോകണം
ആ ശരി ആൾ മനുഷ്യൻല്ലോർത്താവൂലെ ഉം അത് പറ്റില്ല പുള്ളർക്ക്ന്നെ അപ്പൊ പിള്ളേർക്ക്ന്നെ നടക്കുവുള്ളൂ
ആഹ്. കോഴി പിന്നെ രാവിൽ